ആഹ് കേക്ക്ണ്ട് ഇപ്പൊ കൊറച്ച് സൗണ്ട് കൊറവുണ്ടോന്നുണു എല്ലാര്തും അങ്ങനെ
സൗണ്ട് കൊറവാ ആഹ് ഇപ്പൊ കേക്ണില്ലേ
ഏഹ്
കേക്കില്ലേന്ന് ചോയിക്കാ ചായൊക്കെ കുടി
കേക്ക്ണ്ട് പക്ഷെ ലൗഡില് വെക്കുമ്പേയ് സൗണ്ട് കൊറവ് ഇത് ലാ കേക്ക്ണ്ട് ഇജ്ജ് പറ്ഞ്ഞോ
ചായുട്ച്ചോന്നൊയിക്കാ
ചായ കുടിച്ചു വസേരി ആഹ് കടിയൊന്നും ചോയ്ക്കര്ത്
തിരുവടയൊക്കെ കൊറവാ പീടിയേന്ന് നല്ല മെഗിണ്ടോന്ന് ഇന്ന്പ്പൊ ഏതാലും സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പഞ് ഇന്റെ മാപ്പള വരുമ്പോത്തിനു
ആഹ്
ദോശണ്ട് കൽക്കി ലേശ പൊടിണ്ട് അരി ഇന്നലെ ഒണക്കി ച്ചിട്ടൊള്ളൂ ഇന്ന്പ്പൊ കൊണ്ടൊവോ
ആഹ് ഞാ പിന്നെ എന്താ നല്ല പൂള കിട്ടീനി
ആഹ്
അപ്പ അതും നല്ല മത്തിക്കറിയാക്കി ഉം അത്പ്പളാ ചായ കുടിച്ചി മക്കൾക്കത് പറ്റില്ലാറഞ്ഞപ്പൊ ഓൽക്ക് പിന്നെ ദോശണ്ടാക്കി
ആഹ് പൂള ഇവടെ ന്റെ മാപ്പൾക്ക്‌ രാവിലിഷ്ടല്ല മക്കളൊന്നും ഉം ആഹ്
രാവിലെ ചെലോൽക്ക് ഗ്യാസിന്റെ തകരാറൊക്കെ വരി
ആഹ്
ഇപടെ അങ്ങനെ രാവിലങ്ങനെ വാങ്ങല് ല്ല്യ ഞാ പിന്നെ ഇന്നലെ പറഞ്ഞ് നമ്മക്ക് പൂള പെര്ണ് കണ്ടപ്പോ ഞാനപ്പോ പൂള വാങ്ങാന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങീതാ നല്ല മത്തിം കിട്ടപ്പോ അങ്ങനെ വാങ്ങി താ
ഉം അപ്പോ മക്കളെക്ക അത് മോന്
മോന് ഓഹ് ഓൻണ്ട് മാ മക്കൾതാ ഇവ് കളിക്കിന് പെൺകുട്ടേൾ കളിക്കിണ്ട് ഇവട്ന്ന് രണ്ടെണ്ണും ഓല് മറ്റേ മണ്ണോണ്ട് എന്തൊക്കൊ ഇണ്ടാക്കിനി കളിമണ്ണോണ്ട് പ്പതെന്തോ വാട്ടർ കളറൊക്കെ കൊ
എളേച്ചന്റെണ്ടാവൂല്ലേ ഉം ഉം അമ്മായി അപ്പന്റെട്ത്താ നിക്കാ
അല്ലല്ല
ആഹ് ഒറ്റക്കാ
അമ്മായി അമ്മായിന്റെ വീട്ട്ലാ
ആത് ഏഹ് ഒറ്റക്ക്‌ നിക്കേര്ക്കുലേ
അതിന് മൂപ്പര്ണ്ടല്ലോ
ആഹ് അമ്മായികാക ഇണ്ട്ലേ അതിനപ്പോ കാണലൊന്നുംല്ലല്ലോ പ്പോ അല്ല അമ്മായിന്റെ ഫോട്ടോ പിടിപ്പിച്ച അമ്മായി കാക്കാനെ കാണലില്ല
പിന്നെ അത് മഴ ഇണ്ടാടേ എന്താ സ്ഥിതി
ഇല്ല ഇന്നും ഇന്നലൊക്കെ നല്ല വെയിലാ
ഇന്ന്പ്പോ നല്ല മയക്കാറ്ണ്ട് ഇവടെ
ഏയ് ഇപടെ നല്ല വെയിലാ ഇന്നലെ ഞാപ്പൊ ഇന്നലെ അരിയൊക്കെ കെഴുകീന്ന്പ്പോ പേരിണ്ട് പച്ച കൊണ്ടോന്നത് നനഞ്ഞതാ അപ്പ അത്ങട് വെയിലത്തിടെയ്നി
അഹ് ആഹ് ആത് ശരി ഇന്നന്താ നല്ല മൂടലാണ് ഇപ്പൊ എപ്പളാച്ചല്ല പെയ്തൂടല്
ആഹ് വെറക് കൊറവാ അപ്പൊ ച്ചീതിയങ്ങട് വെച്ചൊടുത്താല്
ആഹ് വെറക് മറ്റേ ഇവടെ പോയാ കിട്ടൂലേ മറ്റേ മരം കീർണോട്ത്ത് മരം മരമില്ലില് ആഹ് പക്ഷേ വെറക് കൊറച്ച് നല്ല പെയ്സേണോ
അറിയൂല എങ്ങനെന്ന് വാങ്ങിയോക്കീടില്ലത് വരെ ച്ചീള് വറക്ണ്ടാവൂലേ ചെർത്
ഓഹ് ഇപടെ ഒന്ന് രണ്ട്‌ പ്രാവിശ്യം അങ്ങനെ വാങ്ങീന് കൊറവിന് കത്തിക്കാനി ഇപ്പ പിന്നെ വാങ്ങലില്ലട്ടോ ആഹ് ഇപ്പൊ പിന്നെ വാങ്ങലില്ലട്ടോ ഇപ്പൊ പിന്നെ ഇവിടൊന്ന്ണ്ട് ഇവിടെ പൊരൊക്കെ പൊളിച്ചീനെ കൊണ്ട് അയ്ന്റെ കൊറേ വന്ന് കണ്ട്.
ആഹ്.
ഉം തറവാട് ഫുള്ളായപ്പോ
അഹ് ഫുള്ള് പണി കഴിഞ്ഞ് ഏകദേശൊക്കെ കഴിഞ്ഞൊടെങ്ങീണ് റ്റൈൽന്റ പണിയൊക്ക കയ്ഞ്ഞ് ഇനിപ്പോ അറ്റകുറ്റപ്പണികളാ ഇഞ്ഞി ഉള്ളത് സുച്ച് വെക്കല് അങ്ങൻത്തൊക്കെ
ആഹ് ഓലെവ്ടാ നിക്കപ്പോ
ഓലവ്ട വാടാകക്കാ
ഏഹ് അഹ് ശരി അവിടെ അടുത്തന്നെ
ആഹ് അവ്ടെ തോ തൊട്ട് അപ്പർത്തന്നെ അതാ കാണുന്നോട് തന്നെ
ഉം ഒഴിഞ്ഞ വീട് ഇണ്ടായ്‌നേക്കൂലേ
ഓഹ് ഇവടെ കാണോട്തന്നെ ഇന്ന് കൊയ്ക്കൂടൊക്ക അവ്ടെ ഇള്ളെ
ഏഹ് അഹ് ശരി
ഉം ഒന്നിനോടെ വന്ന് അടച്ചി തൊറന്ന് അങ്ങനെ പോവലാ
ഏഹ്
ആഹ്
അതൊന്നിപ്പം കൊണ്ടോവാന് ഇങ്ങട്ടാവൂല്ലല്ലേ
ഏഹ് അത് കൊണ്ടോയ്ട്ട് കാര്യല്ല അഹ് അവടെ തയങ്ങൂലല്ലോ
ആഹ് ആഹ്
അത്പ്പ തഹ് തയക്കം വെരല്ലയ്റ്റേക്കും ഇവടാണല്ലോ അയ്റ്റക്ക് തഴകിയത്
ആഹ് ആഹ്
അപ്പം പിന്നെ ഇവടെതാപ്പം ഇതാ കളിമണ്ണ് കളറൊക്ക കൊട്ത്ത് മോള് കൊണ്ട് വെച്ചീ തോന്ന്ണ്
ഒണങ്ങാനോ?
ആഹ് ഇന്നലലെ രാത്രി കളിമണ്ണ് കളറൊട്ക്കാന് കളറോന്ന് പർഞ്ഞ്ട്ട് ഓരിടയ്നിം അങ്ങനെ പോയ് എന്തോ വാട്ടർ കളറൊക്കാണ് അങ്ങനെ അഹ് വാങ്ങി കൊണ്ടോന്ന് ഇപ്പ കളറൊക്ക കൊട്ത്ത് ഇനിപ്പ കൊറച്ച് മണ്ണ് വേറെന്ത് കവർലാക്കി വെച്ചിണ് വേറെന്തൊക്കൊരൂപം ഒണ്ടാക്കാന്
സ്കൂൾക്ക് കൊണ്ടവാനാ ആരടെ കളിച്ചാനോ
അത് പിന്ന പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ണ് ടീ ച്ചർ ഇണ്ടാക്കി ഇണ്ടാക്കി അട്ത്ത മാസം ശാസ്ത്രമേളേല് ആഹ് ശാസ്ത്രമേളക്ക്ണ്ടല്ലോ കളിമണ്ണോൺ ഓരോരൊ സാനം ഇണ്ടാക്കല്
ആഹ്
ഉം അയ്ന് വേണ്ടിട്ട് ടീച്ചറ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തോളാന് അപ്പം ഇവടെ കെണറ് കുത്തിയ മണ്ണ്ണ്ടെയ്നിം അല്ല സി ഡി മണ്ണ് സി ഡി അല്ലാ ഇപ്പ നല്ല നമ്മള് പീടീന്നൊക്കെ കിട്ട്ണ ക്ലെ മോഡല് മണ്ണ്
ആഹ് അഹ് ശരി
മോഡലിങ്ങിന് പറ്റ്ണ അതെ സെയിം മണ്ണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടോയ് മണ്ണ് കണ്ടിട്ട്
അഹാ
ആഹ് അയ്ന്റ മുന്നേ ഒരു പ്രാവശ്യം ടീച്ചറ് മണ്ണോട് എന്തോ ഒണ്ടാക്കി കൊണ്ട്രാൻ പറഞ് വിള്ച്ച് പിന്നാ ക്ലാസിന്ന് ചെല്ലൂട്ടീനിം അങ്ങനെ ഇയ്യ് പറയണ്ട ഈ ക്ലേ മോഡല് മണ്ണ് കിട്ടായ് മാറ്റി കൊറേ വള്ളത്തിലിട്ട് ആഹ്
ക്ക്യാണോ മറ്റേ
അങ്ങനെ തര്ച്ച് തരിച്ച് ഇവള് വെള്ളത്ത്ലിട്ട്ങ്ങാണ്ട് എന്തോ എന്തൊക്കോ കാ ട്ടി ഇന്നട്ട് വെയ്ലത്ത് വെച്ചോണ് ഇന്നട്ടൊര് തുള്ളിയാ കിട്ടി അതനെണ്ട് അത്‌ എന്തോ ഒര് ജാതി ഇത് അയ്നൊന്ന് ആവശ്യല്ല ഒർജിനൽ ക്ലെ തന്നെ ഏയ്നിക്കേയ്ക്ക്യു
പ്പൊ തരില്ലാത്ത മണ്ണായ്ര്ക്കും
തരി ഇല്ലാത്ത നല്ല മണ്ണ് കൊഴച്ച്ട്ട് നല്ലത്ണ്ട്
ഉം ഉം
അപ്പൊ നല്ല സുഖമായി അയിന്നോണ്ട് ഇണ്ടാക്കാൻ പലേ സാധനം ഇണ്ടാക്ക ഇണ്ടാക്കാൻ അറീണോൽക്കേയ്. ആഹ് അതെ പിന്നെ വെർതെ ഫോണ്മ്മെ കളിക്ക്ണക്കാട്ടിലും നല്ലെഹ് അതാണല്ലോ വിചാരിച്ച് ഞാൻ അയ്മ്മെക്ക് ആണ്ട് വിടും വാപ്പ വെരുമ്പൊ മെല്ലെ കയ്യും കാലും കെഴ്കി അവ്ത്ത്ക്ക് കേറി ഒച്ച കേൾക്കുമ്പൊ അല്ല വാ മൂപ്പര് പോയാ പിന്നെ ഫുള്ള് മണ്ണ് തന്നെ കളിയാവും ചെയ്യും ഒര്കണക്ക് ഇപ്പം മണ്ണിലൊന്നും മ മക്കള് കളിക്കില്ല്യല്ലോ തീരേ ഫുള്ള് ഫോണ് മ്മെലും അതും ഇതു ആയിറ്റ് ഇങ്ങനെ കഴിഞ്ഞ് കൂടല്ലേ. അപ്പ ഞാൻ വിചാരിക്ക്യും കൊർച്ചൊക്കെ മണ്ണ് ആയിറ്റ് മക്കള് ഒര് ബന്ധം വേണല്ലോ. ഉം
ഇപ്പൊ ആരും പൊർത്ത്ക്ക് എർക്ക്ല്ലല്ലോ ചെർതോരായാലും അവ്ത്ത്ട്ട് ഇതാക്കല്ലേ.
ഏതായാലും പ്പ ഞാൻ വീട്ട്ക്കൊക്കെ പോവുമ്പൊ വീട്ട്കൊക്കെ പോവുമ്പൊ ഞാൻ ന്നട്ട് പാടത്ത്ക്കൂടെ പോവലാ
ആഹ് അയ്ശെരി
കാരണം ഉം പിന്നെ പാടത്ത്ള്ളെ വെള്ളോം മണ്ണും ഒക്കെ കാണണ്ടേ. ആ വെള്ളത്തിന്റ അകത്ത്ള്ള മീനും വാഴകള് കൃഷി. ഏഹ് വെണ്ടക്ക കുഴിച്ചിട്ട് പയറ് കുഴിച്ചിട്ട് അഒക്കെ കാണിച്ച് കൊട്ക്ക ക്കാൻ വേണ്ടീട്ട് ചെമപ്പുഴക്കൊക്കെ പൊരേക് പോവുമ്പൊ നടന്ന് പോവലാ ന്നാലെ എള്ളൂ അഒക്കെ കാണൊള്ളൂ. അല്ലാതെ ഓൽക്കറീല ഓഹ് അല്ലെങ്കില് ഓൽ ക്കാ ഇഹ് ഇതൊന്നും അറിയ്യൂല ഓൽക്ക് എന്താണ് സം ഭവം അഒന്നും അറീല പിന്നെ ഞമ്മക്കൊരു യാത്ര ആയിം ചെയ്തല്ലോ പിന്നെ സ് കൂൾള് അതെ ഞമ്മള് കൊറേ നടന്നാണല്ലോ ഓല് ഇപ്പൊ തീരെ നടക്ക് ല്ലല്ലോ ഫുള്ള് വണ്ടിയിലായിറ്റു ദായിറ്റു
ഉം ഓൽക്ക് നടക്കാനാവൂല കൊർച് നടക്കുമ്പോത്തിന് ഓല് കൊഴങ്ങി.
ആഹ് ഓള് പിന്നിം കൊറെ ഒക്കെ നടക്കും ഓൻ നടക്കൂല തീരേ ഓന് നടക്കാനാവൂല ഉം.
ഉം ഉം
ഓല് വെർതെ ഇങ്ങനെ ഓല് ചൂണ്ടല് ഇണ്ടാൻ പോവാനും അയ്നൊക്കോൽക്ക് ന നടക്കാനാവും അല്ലാതെ നടന്ന് പോവാനൊന്നും ഓൽക്കാവൂല്ല അല്ലാത്തപ്പ വണ്ടിയെന്നെ വേണം
ഓൻ ബൈക്കോട്ടോ
ഓഹ് ബൈക്കൊക്കോട്ടും പക്ഷെ അങ്ങനെ പൊറത്തേക്കൊന്നും പോവൂല ഇബട്ന്നൊക്കെ ഇങ്ങനെ ഓട്ടി കളിക്ക്യാന്നല്ലാതെ അങ്ങട്ട് പോവാനൊന്നും സമ്മെയ്ക്കൂല
ആഹ് ആഹ്
അങ്ങട്ട് പിന്നെ ഇവടെ താഴത്ത്ന്നൊക്കെ ഇങ്ങനെ ഓട്ടി കളിക്ക്യാ അല്ലാതെ ഉം.
ദൂരെ പോവാഞ്ഞും നന്ന് ഒര് വട്ടം അമ്മള് വി ട്ടാലെ പിന്നെ ഇങ്ങനാണ്ട് പോകും.
അതെ പിന്നെ അത് തഞ്ഞിപ്പോവേയ് ഞാൻ വിടൂല വാപ്പ സമ്മെയ്ക്കൂല. ഇവട്ന്നൊക്കെ ഇങ്ങനെ അങ്ങട്ട് പോവാന്നല്ലാതെ.
ഉം ഉം പേടിയാണ്. ആക്കറ വാ ആ വണ്ടി കിട്ട്യാല് പൊറത്തറ ഞാ ആ ഒരട്ടം പോയല്ലോ പിന്നെ ഇനി ഇപ്പോ എന്താ അപ്പ പോണേന് വിചാരിച്ചി
അതൊക്കെ ഓല് വേം പഠിക്യും ചെയ്യല്ലോ.
ആഹ് അയന്നെ അങ്ങൻത്തക്കെ.
ആഹ് അങ്ങൻത്തൊക്കെ ഓല് വേം പഠിക്കു അല്ലാത്ത ഒന്നും പഠിക്കൂല്ല. ഓഹ് മാറാഞ്ഞാലും നടക്കൂല.
ആഹ് അതന്നെ ഇത് ഒരു മറ്റേ. ഇലക്ട്രിക്സു കൂട്ടി എർങ്യേന്റെഷാണ് ആകെ തായെ ചെറ്യേ മക്കളരെ അയ്ന് ലൈസൻസും മാണ്ട. ആഹ് എൻസൻസ് വണ്ടാത്ള്ള ഏതും പറഞ്ങ്ങാ ത് ന്റെ മക്കളറി മ്മ ഒന്ന് വാങ്ങ്യരോ ഒന്ന് വാങ്ങ്യരോ ഞാൻ മറ്റേത് വീട്യേ പോയങ്ങനെ പൈസ കൊടുത്ത് വാങ്ണ സാനല്ല
അയിന് പിന്ന ഓക്ക്‌ അറിയോ വല്ല്യോക്ക്‌ അറിയോ ട്ടാന്
ഓ വല്ല്യോ രണ്ടാമത്തെൊക്കെ ഓട്ടു ട്ടൊക്കോ ട്ടു അമ്മോചാക്കന്റെ അടുത്ത് മുക്കത്തൊക്കെ പോകും
വല്ല്യോള് മറ്റോളെ സ്കൂൾന്ന് ചിലപ്പോ കൂട്ടാനൊക്കെ പോവല്ണ്ട് പിന്നെ രണ്ടാമത്തോള് പിന്നെ ഒക്കെ പോവളൂ പിട്യേലൊക്കെ പോവളൂ അല്ലാതെ
ആഹ് ആഹ്
ഓട്ടു ഓട്ടാനൊക്കെ പഠിച്ചു ഞാൻ തന്നെ പഠിച്ചാതോള്ളൂ
അതെ ഞമ്മളൊക്കെ തന്നെ പഠിക്കാത്തെ നമ്മക്ക് കൊർച്ചീചൊക്കെ പഠിച്ചാല് ഉപകാരാണ് പീടിയെ പോവാനും
ഓല് ഇങ്ങനെപറയും ഉമ്മ ഇങ്ങളെ പഠിപ്പിച്ചരാന്ന് എനിക്ക് പേടിയ
പഠിച്ചാൽഉപകാരാണ് ഇട്ടോ
ആഹ് അഅന്നെ
അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ആഹ് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഒരാളെ കാ ത്ത് കണ്ടല്ലോ നമ്മള ആവിശ്യത്തിനൊക്കെ നമ്മക്ക്അങ്ങനട് പുറത്തറങ്ങി പോ പോയൂട്ടാത്യല്ലോ
ഉം അക്ക
ഉം എന്താ ചോറ്ന് കറിയെന്താന്ന്
ചോറിന് ഇന്നേലെ ചിക്കൻ കൊണ്ടോ നീ ഞ് പ്പാട്ടഅറിക്കണ്ട്യരു ന്നും മീനല്ലേ
ആഹ് അഹ് ശരി
മക്കക്കായി മീനാഉമ്പോ എന്നും മീൻകറിയ മീൻകറിയാന്നർഞാട്ട് രാത്രി ചെൽപ്പോ ചോറണ്ടതിന്നൂല്ല
ആഹ് ശേ ആ ചിക്കൻആയ തിന്നോളല്ലോലേ
ഉം ഇഷ്ട ന്റെ മാപ്പക്ക ഇഷ്ടൊന്നുല്ല ന്നോര് ചിക്കന് അർഞാട്ട് ഓക്ക്‌ ചിക്കൻ ക കിട്ടിയാൽ മതിന്നറിം
ആഹ് അയ് ശരി
ക്കരായ പിന്നെ ഒരോന്ന് രണ്ട്‌ നേരൊക്കെ
ഓഹ് അയ് എല്ലോട്ത്തുള്ള സ്ഥിതി തന്നെയാണ് എല്ലോട്ത്തുള്ള സ്ഥിതി തന്നെയാണ് മീനായാല് ഏ എന്നും മീനാണ് അറിം
ന്നാ പിന്നെ
മേ ഇറച്ചിയാഉമ്പോ പിന്നെ കുറച്ചൊക്കെങ്ങന അഹ് കൂട്ട്യാട് തിന്നോളോല് ഉം ഉം ഇവിടെ മഴ പെയ്യാ നിക്കുപോലെണ്ട് നിക്ണ്ട്
ഏഹ് ഇന്നാ ഇവടെ നല്ല വെയിലാ
ഏഹ് ഇപ്പ ഇപ്പളാ പെയ്തെ കൂട് വെച്ചേല പെയ്യ ഞാൻതാ പെയ്യ്ണ്ന്നറിഞ്ഞ് അങ്ങനെ നിക്ക എപ്പളാ പെയ്തൂടറി ആഹ് മൂടലാ മൂടലാകുമ്പ പിന്നെ നമ്മള് ഒന്നും
ഒരു ഉസാറ് ഇണ്ടാവൂലലേ അങ്ങനെ ഒരു തോന്നൂല്ല പണി ഇട്ക്കാനൊന്നും
അതെന്നെ വേറെ നല്ലെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ
ഇതല്ല
ശരിന്നാല് ഓക്കെ